ആ എന്താണ് സുഖല്ലേ
ആഹ് അൽഹംദുലില്ലാ റാഹതന്നെ എ നിങ്ങൾക്കോ
അതാവ്ട സുഖാണ് കൊഴപ്പില്ല ഹോളിഡേല്ലേ പ്പൊ രണ്ട്സോം പ്പതിന്റേതായ മഴേണ്ടാ?
ആഹ് ഈടെ നല്ല മഴയാ നിങ്ങളടുത്ത് മഴ എണ്ടാ?
മഴ ആയിരുന്നു ഇപ്പൊ അല്ല ഇപ്പൊ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സാധാപോലെത്തന്നെണ്ട് പക്ഷെ എടക്ക് ഇങ്ങനെ കാ മഴക്കാർ വെരും പെയ്യും പിന്നെ പോവും അങ്ങനെ ഇപ്പൊ ക്ലിയർ അടിപൊളിയിട്ട് ഇങ്ങനെ നിക്കണ് ഉം ഇന്നലെ ഫുള്ള് മഴായിരുന്ന് ഉം ഇന്ന്
നിങ്ങള് ആഹ് നിങ്ങള് ഒരു മലഞ്ചേരിവ് പോല്ത്തെ പ്രദേശാ?
അല്ലല്ലല്ല അപ്പൊ വീട്ട്ല് ഫ്രണ്ടില് പൊഴേണ് പിന്നെ ഏഹ് ഇതല്ല, മ അങ്ങൻത്തെല്ല റ്റ്ണ്ട് നല്ല തണുപ്പ്ണ്ട് എ നല്ലതൊക്കെണ്ട് നല്ല വൈബൊ ക്കേണ് ന്ന പ്പ്യഞാൻ നോക്കി സംസാരിക്കുന്ന പൊഴേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത് മ്ഹ് ത്ര നല്ല നല്ല ഭംഗിയുള്ള സ്ഥലാണ് ഉം
ആഹ് അപ്പൊ പോയേന്നപ്പോ മീനെല്ല മ് മ് ഫിഷെല്ലാം കിട്ടാറുണ്ടാ അവ്ടന്ന് നിങ്ങളോ
ഞാ നമ്മളല്ല പിടിക്കാറല്ല്യ വലയിട്ട് മീനൊക്കെ പോകുന്ന ആൾക്കാരില്ല്യേ കടലിലൊക്കെ പോണെ ഇവിടെങ്ങനെ വല കിട്ടുമ്പോ മീൻ കിട്ടും, നല്ല ഫ്രഷ് മീനെ കിട്ടുമ്പോ ഞങ്ങളു കൊറേ വാങ്ങാറ്ണ്ട് നമ്മള് അവിടെ ചെന്ന് പിടി ക്കാ, അങ്ങനത്തെതൊന്നുല്ല്യ ആ പക്ഷെ കാണാൻ നല്ല രസാട്ടോ നമ്മളിങ്ങനെ ആ അങ്ങനെണ്ട് ഒരു ചൂണ്ടെ ട്ട് പിടിക്കുന്നവർക്ക് കിട്ടും പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഒരു ഈ ഇതില്ല ഇവിടുത്തെ പിള്ളേര്ക്കൂല്ല പുറമേന്നൊക്കെ വന്നിട്ടാണ് അവർ ഭയങ്കര ഇതില് ചൂണ്ടലക്ക ഇട്ടിട്ട് പോണത് ഇബടതേൾക്ക് ഒരിതുല്ല്യ പുറമേന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരതാകും കാണാൻ നല്ല രസാണ് കാരണം ഫുള്ള് പൊഴേണ് നോക്കിയാ കാണുന്നെ മ്
അങ്ങനാ എന്റെ ആങ്ങളെല്ലാം പോ പോകലുണ്ട് കുറച്ചങ്ങോട്ട് പൊഴേണ്ട് നമ്മ നമ്മളെ അരിയത്തില്ല പക്ഷെ കുറച്ച്
ആ അ ചെലർക്കേ ചെലർക്ക് അതൊരു ക്രേസാണ് പക്ഷെ ഇന്റെ ആ ബ്ര ആങ്ങളാർക്ക് ഇല്ല്യാട്ടാ ഈ ചൂണ്ടല്ടാ മീൻ അ അവരിഷ്ടോല്ല ആ മീന് ഈ കൊള ചിലർക്ക് കൊളത്തി ത്തിലൊക്കെള്ള മീൻ ഭയങ്കര ഇഷ്ടല്ലെ
ഇവരിക്ക് വയങ്കര ഇ ഇൻട്രസ്റ്റാണ്, ദീ ഇത് പിടിക്കാനായിട്ട്ള്ള മറ്റേ വലയും മറ്റെ കൊറെ അയിന്റെ കൊളത്ത് അതെല്ലാം എടുത്തിട്ട്ണ്ടാ ഇങ്ങനെ പോന്നേ
ആ ന്നാ പിന്നെ ഇയ്യ് ഇബട വന്നാ ഇബടെതന്നെ താമസം തൊടങ്ങും അത്ര രസാണ് ഇബടെ ക്കെ അല്ലെ ഇവടത്തോർക്ക് അങ്ങനെ ക്കെ പൈസ ഇല്ല്യടോ അതാണ് ന്നിട്ട് ൻ്റുമ്മറയും എല്ലോട്ത്തും ആൺകുട്ടികളാവും മ് പിന്നെ മീൻ പിടിക്കാനോ ചൂണ്ടടാനും പോവും ഇബടത്തീങ്ങക്ക് അതുല്യ കാരണം ഇവർക്ക് അങ്ങനെ താല്പര്യ പൊഴമീന അങ്ങനെ കൂ ഇങ്ങനെ കഴിക്കൂല അതോണ്ടായിരിക്കും പ്പ അയിനോടൊരു ഇൻ്ററസ്റ്റ് ഇല്ല്യത്ത്
അതെ അതെ അത് പിന്നെ മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്നുള്ള ഭയഞ്ചൊല്ലില്ലേ അത്
ത്യോ അതാണ് സത്യോ കാരണം ഞങ്ങൾക്കിബടെ ഒരു വെലല്ല്യ പക്ഷെ ചെല ആൾക്കാര് പിന്നെ വേറെ വണ്ടീലൊക്കെ പോയിട്ട് ഇവടെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോ ഞങ്ങള്ങ്ങനെ അന്തംവ്ട്ട് നിക്കും ആപ്പ് ന്നമ്മ കൊറച്ചപ്പുറം ചെന്ന് നമ്മ ചെയ്യ്ണ്ട് കൊറച്ചപ്പർത്ത്ണ്ട് വേറൊരു സ്ഥലം ഒരു പൊഴൻ്റെക്കെ സൈഡിലാൾക്കാര് ഫൂഡഴിക്കും അവിടെ ചെന്നാ ഞങ്ങളിങ്ങന നോക്കിരിക്കും ക്കും നമ്മള് പുഴേടെ പോണതണീറ്റിട്ട് അപ്പൊ നമുക്ക് നമ്മൾതെപ്പൊളൊരു വെലണ്ടാവൂല പക്ഷെ പൊറമേന്ന് കാണോർക്ക് ഭയങ്കര ഞാനൊരു സ്റ്റാറ്റസ് വെച്ചാ തൊടങ്ങും എന്ത് രെസാണോ നിങ്ങളെ സ്ഥലം ഞാൻ പറയാ ഏഹേ അങ്ങക്കൊരു ഇതുണ്ടാവൂല സ്റ്റാറ്റസ് ഞാൻ സ്റ്റാറ്റസ് വെക്കുമ്പോ ഇന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഹാ എന്തൊരു രസാ രസാണ് അവടെ ആഹു അങ്ങനേനീ ഞാം പറിം എല്ലാരും ഒരൂസം ഇങ്ങട്ട് പോരേന്നറിം ഞാന് ഉം കൂടുതല് ഗൾഫിലുള്ളോർക്കെ ഉംഹ് അവർക്ക് ഇമ്പടൊക്കെങ്ങനെ കാണു മ്പോ എന്തെങ്കിലൊക്കെ തോന്ന്ണ്ടാകും പൊഴ മുന്നിലീ നമ്മള് ഡോറ് തൊറക്ക്ന്നതന്നെ പൊഴീം റോഡുവാണ്
ആഹ് അപ്പഇത് പാലം കട്ന്ന്ട്ടാ നിങ്ങളപ്പൊ പോവാ?
അല്ല അങ്ങനല്ല അങ്ങനെ ഞമ്മക്ക് മുറിച്ച് കടക്കണ്ട നമ്മളെ വീടിന്റെ ഫ്രണ്ടിലിങ്ങനെ പൊഴ നീളത്തിലിങ്ങനെ ഒഴുകിയിട്ട്ണ്ട് അയിൻ്റെ നടുക്കൊരു റോഡ്ണ്ട് അപ്പൊ ഞ്ഞമ്മള് റോഡാണ് യൂസെ യ്യ്ണത് ഇത്ങ്ങനെ പൊഴങ്ങനെ അവ്ടെ കെടന്ന് നമ്മളും പൊഴിം തമ്മിലൊരു ബന്ധൂല്ല്യാ അയിന്റെ് നടുക്കൊരു റോഡ്ണ്ട് അപ്പൊ ഇങ്ങനെ നോക്കിയ കാണാ നമ്മക്ക്ങ്ങനെ എന്തെങ്കിലൊകെ എറിഞ്ഞാലൊക്കെ നമുക്ക്ങ്ങെനെ എറിയാ അല്ലാതെങ്ങെനെ വെള്ളങ്ങട്ട് കയെറാ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല്യ ഞമ്മക്ക് പൊഴ മുറിച്ച് കെടക്കണ്ട ആവശ്യല്ല്യ ആഹ് വെരുന്നില്ല്യ നമുക്ക് റോഡ്ണ്ട് ഉം ഹ് അങ്ങനെ
അപ്പൊ ഞാന് നിങ്ങള് പറയുന്ന വിഷല് ഞാൻ നോക്കുമ്പ ഞാ നങ്ങനെയാ ഉദ്ദേശിച്ചത് മുർ ഇങ്ങക്ക് മുർച്ച് കെട്കെണ്ടി വരോ പാലം പോലെണ്ട്
ഈ പോയൻ്റെ അപ്പറള്ള ആൾക്കാര് ഇത് മുറിച്ച് കടക്കാണ് അത് പാ പണ്ട് പാലേനി ഞാനൊക്കെ ചെറുതോകുമ്പോ പാലം പൊളിഞ്ഞിട്ട് പിന്നെ അവർക്ക് നമ്മളീ റോട്ടിൽക്ക് ഇങ്ങനെ വെരാൻ വേണ്ടീട്ട് റോഡിന്റെ അല് പൊയന്റെ കുറുകെ റോഡാണ് ഏഹേ എന്താണ് ന്ന്ട്ട് അവ ക്ക്ങ്ങട്ട് വെരണെങ്കില് ഈ റോഡ്ങ്ങനെ ക്രോസ് ചെയ്ത് വരണം നമക്ക് അങ്ങട്ടൊരു ബന്ധല്ല്യ നമ്മളി അവ രും തമ്മില് ഇങ്ങെനെ അറ്റാചെയ്യണത് ഇയൊരു പാലാണ് നമുക്ക് വിടെ സ്കൂൾവിടാ മദ്രാസ് ഇവടാ പള്ളിവിടെ അങ്ങടിവിടെ ഇങ്ങനെ അവർ ക്ക് ചെറിയൊരു ദ്വീപ് പക്ഷെ കാണാൻ നല്ല രസാ
ആഹ് എല്ലാ അരിയത്തെ അരിയത്തായിരിക്കും അല്ലേ അപ്പൊ സ്കൂളും മദ്രസല്ലോ? അരിയത്താ ആഹ് ആഹ് ചായൊട്ച്ചി നിങ്ങളോ?
ക്കെണ്ട്
പുള്ളേരെല്ലാം കളിക്കന്നി ഇന്നെയിന്നെ സ്കൂളൊന്നും ഇല്ലാല്ലോ? ര
ഇന്നും നാളും ആയ് ച്ചേല് രണ്ട് ദ് ദി ദിവസം പേടിള്ള രണ്ട് ദിവസപ്പം ഈ ശെനിം, ഞായറാണ് കാരണം പിടിച്ചാ കിട്ടൂലാന്നേ ഇപ്പതാ പൊറ്ത്ത് ഗേയ്റ്റിന്റവ്ടെ മഴ പെയ്ത്ട്ട് കൊറച്ച് വെള്ളണ്ട് ആ വെള്ളത്തില് ഫുട്ബോള് കളിക്ക ഇഞ്പ്പോ ആ ഡ്രസ്സും കൂടി കഴുകനാക്കും ഒരു ലോഡ് ഒണ ണ്ട് മെഷീനിട്ട്ട്ട് പോലും ഒണങ്ണില്ല ഈ അന്തരീക്ഷം ചൂടില്ലല്ലോ തണ് പ്പല്ലെ? അതങ്ങനെ ഫാൻ്റേ ചോട്ടി കെടുക്കുന്ന് പിന്നെ ആ ചളി വള്ളത്തിലാണ് പുഴേന്നൊന്നും കേറൂലട്ടോ നമുക്ക് പുഴേൻ്റെ യാതൊരു ഇതുംല്ല്യ പക്ഷെ ഇമ്പടെ എന്താണ് ഇതാണ് ഇവരീ വെള്ള ഗേറ്റിന്റവിടെ റോ ഡുയർത്തിയിട്ട് അപ്പൊ നമ്മളെ പറമ്പ് കൊർച്ച് താഴ്ന്നാ അപ്പൊ ഈ വെള്ളങ്ങട്ട് മറിഞ്ഞു പോവൂല്ല അല്ലെങ്കി പെഴേക്കാട്ട് പോവും ഏഹേ മറിഞ്ഞിട്ടാട്ട് പോവും. ഇതവിടെ നിന്ന് ആ വെള്ളത്തിലാണ് ഇവര് കളിക്കുന്നത് റബ്ബേ കാണാ വെയ്യ അങ്ങൻത്തെ പർഞാ കേക്കൂലടോ? അതാണ്.
ആഹ് അതെ എല്ലാ കുട്ടിയളും അങ്ങനെയെന്നെല്ല്യ പക്ഷെ നിങ്ങളാപ്പ മിറ്റവല്ലാം പൂഴിണ്ടാവോ? അപ്പൊ ഇങ്ങളെ പോയാ ഇങ്ങനെ അരിയത്താവുമ്പോ
സാധാ ഞങ്ങള് ഇബടെ ഒരു ഒഴിഞ്ഞ പറമ്പ് നമ്മള് മണലിട്ടിട്ട് ചരലിട്ടിട്ട് ട്ട് തൂർത്ത്ട്ട് ഉയർത്തിയിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പം അത് കടലിന്റെക്കവ്ടള്ള വീടള് ഫുള്ള് പൂഴിയോ നല്ല വൃ ത്തിയാവും നല്ല വൃത്തിയാവല്ലോ അവടെ. ഇവടെ വെള്ളം വന്ന ചരലണ്ട് കലങ്ങടോ. അപ്പൊ ചുവന്ന കളർ വള്ളാവും. പൂരി ആണെങ്കി പ്രശ്ന ഇല്ല അമ്മ മക്കള് കളിച്ചോട്ടെ. കാര്ണം പൂഴി കലങ്ങിയാലും അങ്ങനെ ചളിയാവുല്ലല്ലോ.. ചളി ആയിട്ട് നിക്കൂല. ഇത് നമ്മള് തൂർത്തിട്ട് വീട് ച്ചുയർത്തി അപ്പൊ വീട് ഉയര്ത്തിലാണ് അപ്പൊ പിന്നെ അമ്മക്ക് ഒരിതുല്ല. നല്ല രസാ ഫ്രഷ് മീനൊക്കെ ചെൽപ്പോ വഞ്ചിക്കാർ കൊട്ന്നിട്ട് ഇങ്ങനെ പോ പോവൂല്ല. മീൻ പിടിക്കാൻ പോയ്ട്ട് കൊടുന്ന നല്ല ഫ്രഷ് മീന് കിട്ടും ട്ടീ തളങ്ങ്ണ മീനൊക്കെ കിട്ടൂട്ടാ. ശെ നമ്മള അങ്ങാടിന്ന് വാങ്ങൊടോ. രണ്ടീസൈസിട്ട മീന് നമ്മള് പൊയേല് ന്നിട്ട് കാര്യല്ല നമ്മള അങ്ങാടി ന്ന് വാങ്ങാ. ഇവിടെന്നുംണ്ടാവൂല ഇവര് എന്നുണ്ടാവൂല. ഇവര് ഇബടന്ന് മീന് ബാലൻസ് ണ്ടെങ്കി അത് വരെ കൊട്ന്നിട്ട് വല ശരിയാക്കുമ്പോ ആ അപ്പൊ വട്ത്തെ ആൾക്കാരൊക്കെ വാങ്ങും അല്ലാതെ പ്പൊളും മീന് അങ്ങനൊന്നും ഇല്ല. പൊഴ മുന്നില് ഇണ്ടർഞ്ഞിട്ട് കാര്യല്ല. നമ്മള് അങ്ങാടീന്ന് ഇങ്ങട്ട് കൊണ്ട്രാണ് ചെൽപ്പോ വണ്ടീല് കൊണ്ടരും.
ആഹ് അപ്പൊ ഇവര് മീൻ പിടിക്കുന്നെല്ലെ നിങ്ങള് ഇങ്ങക്ക് കാണാൻ പറ്റുവല്ലോ അപ്പൊ നിങ്ങ ഇങ്ങനെ
ഇങ്ങനെതാക്ക്ണ കാണും. പശെ കടലീന്നെല്ല വര കൂടുതല് മീന് കടലീന്നാണല്ലോ കൂടുതൽ മീൻ വര. അപ്പ ഇവടുന്ന് പിടിക്കുമ്പോ അവര് ചെലേ സമയത്ത് കൊറെ ഇണ്ടെങ്കില് അവടെ വിറ്റ് പോവാത്തുണ്ടെങ്കില് അവരിപ്പൊറം കൊണ്ടന്നിട്ട് അതിങ്ങനെ ഇതാക്കുമ്പോ അങ്ങനെയൊക്കെ വാങ്ങും അപ്പം നല്ല രസാ കാണാന് ഫ്രഷ് മീനാവൊല്ല. ത്താ പണ്ണി
ഉം അങ്ങൻത്തേല് പ്ലേറ്റില് വന്നിട്ട് നിക്കണേന്നു അന്നേരം നല്ല ര സണ്ടാകും നമുക്കെന്നെ അങ്ങ പ്ലേസില് വന്നിട്ട് നിക്കടി നമ്മളൊന്നു ഇങ്ങനെ ഇത് പൊയിം കടലും ഒന്നും ഇല്ലാത്തട്ത്തല്ലേ. നിക്ക്ന്നത് ആ വെറും തോട് മാത്രള്ളു മഴന്നുംല്ല ഇടെ ആഹ്
ഏഹ് നമ്മക്ക് നമ്മള പൊഴല്ലതെ പറ്റൂല്ല. അത് പ്പ മ്മാന്റെ വീട്ട്ക്കൊക്കെ നിക്കാൻ വിളിക്കുമ്പോ ഞങ്ങളറിം ഞങ്ങക്ക് ഞങ്ങള കാറ്റ് കിട്ടണം. അപ്പൊ അവരറിം ആ ഇങ്ങളെ കാറ്റ് പുളിക്കാറ്റാന്ന നമ്മള് കളിയാക്കും. ഞാ പർയാ ആ പുളിക്കാറ്റായാലും ഞൻക്ക് ഞങ്ങളെ കാറ്റ് മതി. മഴ വേനൽക്കാലത്ത് നല്ല സുഖാട്ടാ നല്ല കാറ്റ്ണ്ടാവും.. നമുക്ക് ണ്ട മേലത്തെ എന്താണ് ഡോറങ്ങട്ട് തൊർന്നിട്ടാല് നമുക്ക് ഫാനൊന്നും വേണ്ട നല്ല കാറ്റാവും.
അതെ ആഹ് അത് കടൽ കാറ്റ് വീശുമ്പോ നല്ലൊരു കുളിർമ ഇണ്ടാവും. അരി
പക്ഷെ നല്ലതല്ലാന്നറിയും ചെലോർക്കത് സ്കിന്നിന് പറ്റു പറ്റൂല.
ഓഹ് ഉം നമ്മള് ഓരോര്ക്കും ബീച്ചിലെല്ലാം പോയാലല്ല നല്ല നല്ല ഇതല്ലേ. ബൈന്നേര്ത്തെ ആ വൈബ് അങ്ങനെ പോവല്ണ്ട് അല്ലാണ്ട്
കടല് വിടെ അടുത്തന്നാണ്. ആഹ് കടല് വടെ അടുത്തന്നെ നമ്മളിപ്പ ഞാ പർഞ്ഞ സ്ഥലം ക്രോസെയ്തിട്ട് ഇപ്പം പാല വന്നിട്ടുണ്ട് നമ്മള അങ്ങോ ട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാച്ച് ചെയ്യ്ണ കൊർച്ച് അപ്പർത്താണ് ഞമ്മളെ ഈ പൊഴേന്നാണ്ട് വ കട്ക്കാൻ പറ്റൂല. അവിടെ പോയി വണ്ടി വിൾച്ചാല് മ്മക്കൊരു ഒരു നൂറ് നൂറ്റിരുവ രൂപണ്ടെങ്കില് അപ്പൊറ പോയിട്ട് കടലും അ ട്ത്താണ് നമുക്ക് മഴൊക്കെ വരു പെയ്യുമ്പം മഴ നല്ല പെയ്യുമ്പോ കടലിന്ന് വെള്ളം കൂടുമ്പോഴ കടലിൻ്റെ ഒരു സൗണ്ട്ണ്ടാവ്ല്ലേ അതൊക്കെ വീട്ട്ക്ക് കേക്കും. കടലും അട്ത്താണ്. ആ പക്ഷെ അ തൊട്ട് ബോട്ട് ആ വല്ല്യ ബോട്ട് ട്ട് പോവൂലാ. അത് നല്ല വെള്ളള്ളോട്ത്ത് കൂടെ പോവാ ഇത് ചെറിയ മീൻ പിടിക്ക്ണ ബോ ചെറിയ ഫൈബർ വള്ളല്ലെ ചെറ് ചെറുത് അതൊക്കെ പോവും. ആ വലുതൊന്നും അങ്ങനെ പോവൂല. അയ്ന്ള്ള വെള്ളള്ള അത്ര കപ്പാസിറ്റി ഇവിടെയില്ല. അന അത് നല്ല ആഴം വാണം.
ആഹ് അത് ഓരോ ഓരോ പ്ലേസിലങ്ങനെ പൊഴയുള്ള പ്ലേസിലും നമ്മള് പോയാൽ ഇങ്ങനെ ബോട്ട് അപ്പുറത്ത് നീപ്പറം കിടക്കാന് അത് നല്ല രസ അതല്ല ചെറിയ ബോട്ടായാലോ അയൻ്റെ അപ്പുറത്തന്ന് ഇപ്പറം കിടക്കുമോ ആഹ്
കൂടെ ബോട്ട് പോകണങ്കിൽ നല്ല വെള്ളം വേണം അത് ബോട്ടിനുള്ളൊ ചാല് പറയും ബോട്ട് പോണ അത് അതെന്നും ഇല്ല ഇവിടെ ഇല്ല അത് അപ്പ ഞാൻ പറ ദീപ എന്ന് പറഞ്ഞില്ല അവിടെ അങ്ങനെ ഹൗസ് ബോട്ടൊക്കെ ഒന്നിരണ്ടണംങ്ങനെ വേറെടന്നെങ്കിലൊക്ക പോകുംമ്പോ ങ്ങനെ കാണും അവിടെ അതിനുള്ളത്ണ്ട് വെള്ളംണ്ടാവും ചാല്ന്ന് പറ അത് കൂടെ പോവും എന്താ ചുമ പിടിച്ചാ
അതെ എല്ലാ അത് ഇടക്കിടക്ക ക്ക് പ്പം മയക്കാലായതോണ്ട് അങ്ങനെ ഇണ്ടാകലുണ്ട്
അയ് ശെരി ഉം ഒന്ന് ആവി കൊള്ളായിരുന്നല്ലേ
ആവി കൊള്ളലുണ്ട് പക്ഷെ എനക്കീ വിക്സ് പെരട്ടിയാലും ഒരേ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഉം പിന്നെ ഇത് നമ്മടെ ഹെൽത്ത് സെന്ററില് മാറീലേനോ ആദ്യല്ലാം നമ്മുടെ ഹെൽത്ത് സെന്റർ അരിയ ത്തിന അപ്പൊ അരിയത്തെ വേഗം കാണിക്കാൻ പോവും പ്പൊ കൊറച്ച് ദൂരിയായി
ചുമാ ഭയങ്കരം പാടാ നമുക്ക് കൂടുതല് സ്ട്രെസ് ഇട്ടിട്ട് സൗണ്ട് ഇടാനൊന്നും പറ്റൂല അപ്പൊ ചുമ വരും ചുക്ക് കാപ്പി കുടിച്ചോ നേക്കിയേ ചുക്ക് കാപ്പി ഇഷ്ടല്ലെങ്കിലും കുടിക്കന്നെ ഉം ഉം ഹും
അങ്ങനത്തെ ഒര് ഒര് സംഭവങ്ങളോട് എൻക്കെന്തോ ആണ്
പക്ഷെ ചില സമത്ത് തൊണ്ടയില തൊണ്ടൊക്ക ഒരു കാറൽ ഇങ്ങനെ വരും തൊണ്ട ഭയങ്കര അസ്വസ്ഥത വരുമ്പോ ഇഞിപ്പോ ഒന്നും ഇല്ലങ്കിൽ ഞാൻ കുരുമുളക് പൊടിച്ചിട്ടിട്ട് കുടിക്കും അപ്പൊ നല്ല ആശ്വാസാണ് പക്ഷെ ചുക്കാപ്പിടിച്ചാലും മാറും കാരണം ആ അത് അസ്വസ്ഥതാലേക്കുമ്പോഴും കുടിക്കാത്തോലും കുടിച്ചുപ്പൊവും പറഞ്ഞ സാധനൊന്നും ഇനിക്കു ഇഷ്ടല്ലാത്ത ആളാ പക്ഷെ കുടിച്ചിട്ട് ഒന്ന് രണ്ട പ്രാവശ്യംമക്ക് ഫലം കണ്ടപ്പോ പിന്നെ ആവി ഞാൻ കൊള്ളാറേ ഇല്ല പക്ഷെ ഞാനിപ്പോ എനിക്ക് ഇതേപോലെ ജലദോഷണ്ടായിട്ടേ നല്ല ആശ്വാസംട്ടോ ജലദോഷള്ള ടൈമിലൊക്കെ ഈ ആവികൊള്ള്ണതെ
ആഹ് ഞാനത് വിക്സ് മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങനെ അത് അത് ഉപയോഗിക്കുബോ പിന്നെര് കുറച്ച് ച്ചൊരാശ്വാസം കിട്ടലുണ്ട് ആ ഒര് അയിന്റെ ആവിങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോ ഒരു നല്ലൊരു ആശ്വാസമാണ്
പൊടി പാറി അടി മു ടിച്ച് വരുമ്പോക്ക ആ മൂക്ക് വേഗം ബേ ഞാൻ ആവികൊള്ളും അതെനിക്കരു അനുഭവം ഉണ്ടാകുമ്പോ വിശ്വാസാകും ആദ്യ തീരെ ഇഷ് ഇഷ്‌ടലാരുന്നു ആ ഇന്നാല് ശരിട്ടെ ഞാൻ വിളി കാട്ടെ
ആ എന്നാ ശരി ഓക്കെ സമയായിരിക്കല്ലെ